ഹലോ
കേക്കാമോ
ആഹ് കേക്കാം കേൾക്കാം
എ എന്താ
ലീവാർന്ന്
ഞാൻ എനിക്ക് എനിക്ക് എക്സാം നടക്കുവ അപ്പൊ ഞാൻ ചാറ്റ്ജിപിട്ടി നോക്കി നോട്ട് സ് ഒക്കെ തയ്യാറാക്കുവായിരുന്നു
ആഹ് ഇപ്പൊ എല്ലാ നോട്ടും കാര്യങ്ങളൊക്കെ ചാറ്റ് ജി പി ടി ന്നൊക്കെ തന്നെയാണോ എടുക്കുന്നെ
ആഹ് ഇപ്പോ ഞാൻ ആഹ് എനിക്ക് അങ്ങനെ പ്രിന്റഡ് നോട്ട്സ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ ഈ ചാറ്റ്ചാറ്റ്ജിപിട്ടിയോട നോട്സിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നെ ഇങ്ങനെ അയച്ച് കൊടുത്തിട്ട് ഇത് നോട്സാക്കി തരാൻ പറയാ അപ്പൊ ആഹ് അവര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് സുള്ള കാര്യങ്ങള് ചെറിയ രീതിൽ നോട്ട്സ് ആക്കിങ് തരും അപ്പൊ അതൊണ്ട് പഠിക്കാനും എളുപ്പാ
തരുന്ന കാര്യങ്ങൾ എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റും ചിലപ്പോ മിസ്റ്റേകുകളും പറയാനുള്ള സാധ്യതകളുണ്ടല്ലോ
ആഹ് അതുണ്ട് നമ്മള് അയച്ച് കൊടുക്കുമ്പോ ആഹ് നോട്ട്സ് കുറച്ചൂടി നല്ല രീതിയിലാണ് തരുന്നത് പക്ഷെ മിസ്റ്റേക്സ് വരാനുള്ളതും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച അത്രയും വിശ്വസിച്ച് അത് പഠിക്കാൻ പറ്റത്തില്ല നമ്മളല്ലാതുള്ള നോട്ടുകൂടി നോക്കിയാലേ പറ്റത്തുള്ളൂ അതേപോലെപ്പ ഞാൻ ചാറ്റ് ജി പി ടി മാത്രല്ല അല്ലാതെ കൊറച്ച് ഏ ഐ ടൂൾസ് ഒക്കെ യൂസ് യ്യുന്നുണ്ട് ഇങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് ഒന്നു മാത്രല്ല യൂസ്യ്യുന്നത്
അതാവുമ്പോ പെട്ടെന്ന് ഇപ്പം കഷ്ടപ്പെട്ടിരുന്ന നോട്ട് എഴുതണ്ടാ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന അയച്ചു കൊടുത്താ രണ്ട് സെക്കൻ്റിനുള്ളിൽ തന്നെ അവർക്ക് കിട്ടുന്ന മാക്സിമം ഡേറ്റള് അവര് തരും അതൊണ്ടാണ് നമ്മളെല്ലാരും അത് ഉപയോഗിക്കുന്നത്
അതെതന്നെ അതേപോലെ നമുക്ക് അയിന് ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റിലൊക്കെ കുറച്ചല്ലേ കാണത്തുള്ളൂ ഒരു വിഷയത്തെ പറ്റി അപ്പൊ അതിനെ പറ്റി കൂടുതൽ അറിയണങ്കിൽ അവരോട് ചോയിച്ചാ അവര് കൊറച്ചുടി കളക്ട് എയ്‌തിട്ട് നമുക്ക് പറഞ്ഞേരും അതേപോലെ ഇപ്പൊ ഒരുപാട് പേര് യൂസയ്യുന്നത് ഏ ഐ തന്നെ ഈ ഏ ഐ ടൂൾസ് തന്നെയണ ഇങ്ങനെ നോട്ടും കാര്യങ്ങളൾക്കായാലും പഠിക്കാനായാലും
അപ്പ എല്ലാ മേഖല മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നക്ക ഇപ്പം ഏ ഗ ജോലിയുടെ ഇപ്പൊ തൊഴിൽ മേഖലകളിലാണെങ്കിലും അതുപോലെ തന്നെ കൃഷിയുടെ മേഖ ലകളിലാണെങ്കിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും എല്ലാ എല്ലാ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ ഒക്കെയാണ് കടന്നു വരുന്നത്
അതെ ഇപ്പം ഏ ഐ പഠിക്കുന്ന പല പല കോഴ്സുകൾ വരുന്നുണ്ട് അതേപോലെ അയിനുള്ള ഇമ്പോർട്ടൻസും കൂടി വരും ഈ കോഴ്സ് ചെയ്യുന്നത് കാരണം ഇനി അങ്ങോട്ട് എന്തായാലും പോവുമ്പോ ഏ ഐ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത് റോബോട്ട് ഏ ഐ അങ്ങനത്തുള്ള സാധനങ്ങളായിരി
പക്ഷെ അയിന് ഒരുപാട് ഗുണങ്ങളുള്ള തന്നെ ഒരുപാട് ദോഷങ്ങൾ ഏ ഐ കാരണം ഉണ്ടാവാറുണ്ട് കാരണം ഏ ഐ ഐ ഇപ്പ വന്നിട്ട് നമ്മുടെ മനുഷ്യരുടെ ജോലി സാധ്യതകളല്ലാ എടുക്കും ഇപ്പ കോഡിങ് ആയാലും ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളായാലും എല്ലാം ഏ ഐ ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജോലി സാധ്യത അവിടെ കുറയാണ് ചെയ്യുന്നത്
ആ അത് ശരിയാ നമ്മുടെ ജോലി സാധ്യതയും കുറ അതേപോലെ ഇപ്പ തന്നെ ഇനി അങ്ങോട്ട് റോബോട്ടിനെ വെക്കും ജോലി സ്ഥലത്ത് അങ്ങനെയുള്ളൊരിതൊക്കെ ആവുമ്പോ അങ്ങനെരു ഏ ഐ വളർച്ച ഉണ്ടായാല് നമ്മുക്കുള്ള ജോലിയൊക്കെ പോവും അത് അത് എന്തായാലും ബുദ്ധിമുട്ട് തന്നെയാണ് അതേപോലെ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊറെ ഉണ്ട് എ ഐ ടൂള് വെച്ച് ചെയ്യുന്നതില് ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെ എടുത്താല് ഇപ്പൊ നമുക്ക് ഏ ഐ ഏതാ റിയൽ ഏതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്
ഇപ്പ കുറെ കമ്പനികളിൽ ഇപ്പം മനുഷ്യരാർക്കാണെങ്കി ഇപ്പ സാധാരണ ആൾക്കാർക്കാണെങ്കി സാലറി കൊടുക്കേണ്ടി വരുല്ലോ അതുകൊണ്ട് പല കമ്പനികളും ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് എ ഐകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട് അത് അങ്ങനെ വരുമ്പോ കൊറെ ആൾക്ക ആളുകളുടെ ജോലി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്
ആ അതെ തന്നെ ജോലി നഷ്ടപ്പെടും
മെയിനായിട്ടുള്ള പ്രശ്നംന്ന് പറയുന്നത് ഡോട്ടസ് മന്നയിട്ട് നഷ്ടപ്പെടുന്ന പറയാം മെയിനായിയിട്ട് ഇപ്പഴത്തെ മനുഷ്യക്കാക്കും ചിന്തിക്കും നുള്ള കഴിവില്ലപ്പം ചിന്തിക്കുന്നതിന് പകരം നേരെ പോയി ജമനിക്കും ഏ ഐക്കും ആ ചാച്ചിബി ഒക്കെ കാര്യം വെച്ച് കൊടുക്ക കിട്ടാ നമ്മളും ഒന്നും സ്വന്തവായിട്ട് ചിന്തിച്ച് നമ്മുടെ കഴിവ് ഉപയോഗിച്ച് ഇപ്പൊ ചെയ്യുന്നത് വളരെ കുറവാണ്
അത് ശരിയാണ് കാരണം നമ്മൾ ഇത് ചെയ്യുമ്പോ ഇത് നമുക്ക് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് ചെ ചെയ്തൊണ്ടിരിക്കുവല്ലേനോ ഇതെന്തായാലും നോട്ടും കാര്യങ്ങളായാലും ബാക്കി കണ്ടു പിടിക്കുന്ന ഐല് എല്ലാം ചെയ്തൊണ്ടിരിക്കും അപ്പ നമ്മള് ചിന്തിക്കുന്നത് കൊറെ കൊറവാണ് നമ്മുടെ തല പ്രവർത്തിക്കുന്നത് കുറവായിട്ടാണ് വരുന്നത്പ്പം
എ നമുക്ക് ഹോംവർക്ക്ക്കൊയി സ്കൂളിൽ നിന്ന് തരുമ്പോ നമ്മള് സ്വന്തായിട്ടാന്നു എഴ്തണത് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഹോം വർക്ക് കിട്ടുവാണെങ്കി കൊറെ ഏഹ് അവര് ചാറ്റ്ച്ചി ജി പി റ്റി ജമെനി ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഇപ്പൊ വർക്ക് ചെയ്യുന്ന അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുക്ക് പിന്നെയും പറയാം കുഞ്ഞു പിള്ളേർക്ക് ചിന്തി ക്കാനുള്ള കഴിവ് ഇപ്പോഴേങ്ങ് നഷ്ടപ്പെ നഷ്ടപ്പെട്ട് തൊടങ്ങുവാ
അത് ശരിയെന്നാ ഇപ്പൊ എല്ലാവരും ഇപ്പം ചെറുത് തൊട്ട് ചെറിയ പിള്ളേര് തൊട്ട് വലിയ പിള്ളേര് വരെ അത് ജോലി ചെയ്യുന്നവരായാലും അല്ലാത്തവരായാലും എല്ലാവരും ഇപ്പം എ ഐ ടൂൾസിനെയാണ് ആശ്രയിക്കുന്നത് അത് വെച്ചാണ് എല്ലാം ചെയ്യാനും നോക്കുന്നത് അത് വളരെ മോശ ചെയ്യുന്നാണ് കുട്ടികൾടെപ്പൊ ബുദ്ധിപരമായ കാര്യങ്ങൾക്ക് ഭയങ്കരായിട്ട് മോശം ചെയ്യും
എന്ത ഇതൊക്കെ യൂസ് ചെയ്യുന്ന വഴി ഇപ്പ നമ്മുടെ പ്രൈവസിയാണ് പോകുന്നത് ഇപ്പ നമ്മുടെ സ്വകാര്യതയില് ഏഹ് ഇതെല്ലാം കടന്നു കയറുന്നുണ്ട് കാരണം ഇപ്പം നമ്മള് ഇൻസ്റ്റഗ്രാം എടുത്താൽ തന്നെ ഏതാണ് നീ പറഞ്ഞ പോലെ റിയൽ ഫേക്കാന്ന് അറിയാൻ പറ്റത്തില്ല അപ്പൊ ഇപ്പൊ കൊറെ ടി ഫേക്ക് ആയിട്ട് ട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രൈവസി കൂടിയാണ് അത് ചോദ്യം ചെയ്യുന്നത്
ആഹ് അതെ അതേപോലെ ഇപ്പോ ഏ ഐ ടൂൾസ് വെച്ച്ങ്ങനെ കാണിക്കുന്നോണ്ട് പല സെലിബ്രേറ്റികളും നടന്മാരൊക്കെ കേസൊക്കെ കൊടുക്കുന്ന കേസ് കൊടുക്കുന്ന രീതിവരെ ആയി കാരണം അവരുടെ ഫോട്ടോയും വീഡിയോയും വെച്ച് ഇങ്ങനെ ഓരോ വീഡിയോണ്ടാക്കിങ്ങനെ ചെയ്യുമ്പോ അവര് സത്യത്തിൽ ചെയ്യുന്നതല്ല അപ്പൊ ഈ ഏ ഐ ടൂള് വച്ച് മറ്റുള്ളവര് ചെയ്യുന്നതാ പക്ഷെ ഇത് നമ്മള് ഈ കാണുന്നവര് വിചാരിക്കുന്നത് ആ നടന്മാര് വന്ന് പറഞ്ഞതാണ് ആ നടി വന്ന് പറഞ്ഞതാണെന്നല്ലേ വിശ്വസിക്കുന്നത് ത് അപ്പം
അങ്ങനെ ഇപ്പൊ മോഹൻലാലൊക്കെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു തന്റെ സൗണ്ടും അതുപോലെ ശബ്ദമൊക്കെ ഏഹ് ഇതുപോലെ മാർക്കറ്റിങ് ചെയ്യാനും പരസ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നുന്ന് പറഞ്ഞിട്ട് അപ്പം കൊറെ കൊറെ ആൾക്കാരുടെ സ്വപ് കാരത് നഷ്ടപ്പെടുന്നു അപ്പൊ കൊറെ ആൾക്കാര് ഈയിടക്ക് കേസൊക്കെ ആയിട്ട് അറസ്റ്റ് ഒക്കെ ചെയ്താരു
അതന്നെ എ ഐ ടൂൾസ് അപ്പൊ നമക്ക് മനസ്സിലാവാത്ത രീതിയില് ഏ ഐ ടൂൾസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഇതായി കാരണം നമുക്ക് ഇപ്പ ഇപ്പ പ്പൊത്തെ വീഡിയോസ് കണ്ടാ നമുക്ക് റിയലാണോ എ ഐ ആണോന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പ അങ്ങനത്തെ രീതിയിലോട്ട് എ ഐ ടൂൾസിന്റെ വളർച്ച മാറി ഒരു രീതി നോക്കുമ്പോ എ ഐ വള ക്കുന്നത് നല്ലതന്നെയാണ് പക്ഷെ അയ്ന്റെ മറുവശം നോക്കുമ്പോ ഇങ്ങനത്തുള്ള കൊറെ പ്രശ്നങ്ങള് എ ഐ കാരണം ഉണ്ടാ വുന്നുണ്ട്
ഇപ്പൊ തന്നെ നമുക്ക് കൊറച്ചുകൂടി ഇപ്പ എ ഐ എന്തെങ്കിലും ഇപ്പ വിഡിയോയിലൊ അങ്ങനെ എന്തെങ്കിലും ക ണ്ടാ നമുക്ക് കൊറെ കൂടി അറിയും കൊറേ കൂടി മുതിർന്ന ആൾക്കാര് അതായത് അപ്പൂപ്പനും അമ്മൂമ്മമാരോക്കെ ഒക്കെയാണ് ഫോണൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അവര് വിചാരിക്കും ഇതൊക്ക ഒറിജിനൽ ആണെന്ന് അപ്പൊ അവര് കൊണ്ട് വന്ന് നമുക്ക് കാണിക്കും അപ്പൊ നമ്മള് പറയും ഇത് ഒറിജിനൽ അല്ലാ ഇത് എ ഐ ആണെന്ന്
അതെ അങ്ങനെ വിചാരി ആ അങ്ങ ഇപ്പം കൂടുതലും അങ്ങനെയാണ്
നീട്ടില്ല
കേക്കാവോ ഹലോ
ആ പറ
ആഹ് അതാ ഞാൻ എ ഐ യെ പറ്റിയ തന്നെയാ പറഞ്ഞൊണ്ടിരുന്നത് ഇപ്പം ആയ അതോണ്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മുടെ സമൂഹത്തില് കൂടി വരുവാണ്
നമ്മടെ നിയമങ്ങള് അത്രത്തോളം ശക്തവും അല്ല ഇപ്പം ഇതിന്റെ അപകടങ്ങൾ കൂടി വരുന്തോറും നിയമ നിയമം നല്ല പോലെ ശക്തിപ്പെടുത്താനുള്ളതാണ് പക്ഷെ ഇപ്പ ന നിയമവും അധികം ശക്തവല്ല ഇപ്പം എത്ര ആൾക്കാരായിരിക്കും അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങള് തീർ ക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിയമത്തിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺണ്ട് എല്ലാവർക്കും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് അപ്പം എപ്പ എന്ത് വേണയോ വേണോ ഇനിയിപ്പോ സംഭവിക്കൻ പറ്റും
അതെ അതും ഒരു വലിയ പ്രശ്ന നിയമത്തിനെ കൊണ്ട് പറ്റാത്തതും വലിയ പ്രശ്നം തന്നെയാണ് കാരണം ഇങ്ങനെ. എ ഏയിന്റെ ഓരോ ദിവസം കൂടുമ്പോഴും ഏ അയ് ന്റെ അളവ് കൂടിക്കൂടി വരുഅ പുതിയ പുതിയ ആപ്പുകളായാലും പുതിയ പുതിയ സോഴ്സസ് എ അയടെ ഓരോന്നും കൂടി കൂടിയ വരുന്നത് അപ്പൊ അത് കൂടുന്തോറും അതിന്റെ പ്രശ്നവും കൂടിക്കൊണ്ട ഇരിക്കും അത് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്തതും പ്രശ്നം തന്നെയാണ്.
ഗുണം ഉള്ളത് പോലെ ദോഷവും നമ്മള എന്ത് ഉപയോഗിക്കുമ്പഴും അമിതമായിട്ട് അതിനെ ഡിപ്പെെൻഡ് ചെയ്യാതിരിക്കയ പ്പൊ പണ്ടൊക്കെ നമ്മള് ഹ് കുഞ്ഞിലെ കാൽക്കുലേറ്ററൊന്നും ഇല്ലാത്തിരുന്നു അപ്പൊ നമ്മള് ആ എന്തേലും കണക്ക് കിട്ടിയാ കഷ്ടപ്പെട്ടിരുന്ന് കണക്ക് കൂട്ടി കുറേക്കാനാണ് ഗുണിച്ച് അങ്ങനെ തന്നെ അണ് ക്ഷേ കാൽകുലേറ്റർ വന്നതോട് നമ്മള് കൂടുതലും പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് ആഹ് അതിലേന്ന് ഉത്തരം കിട്ടും അതുപോലെ തന്നെയാണ് ഇപ്പൊ ജമിനി യുടെയും ചാറ്റ് ജിപി യുടെയും എ അയ് ന്റെ യും അവസ്ഥ നമുക്കിപ്പ ഒന്നും സ്വന്തയിട്ട് ചിന്തിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കാര്യങ്ങള് കൊടുത്തിട്ട് അവർ രിൽ നിന്ന് ആൻസഴ്‌സ് വേടിക്കുന്നു
അല്ല ഇപ്പം ഓരോ ഇപ്പം നമ്മള് അമിതയിട്ട് ഉപയോഗിക്കാൻ പാടില്ലന്ന് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതും പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടുന്ന അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ എല്ലാവരും അതിനത്ത്തന്നെ കൂടുതല് ഉപയോഗം കാരണം സമയ എല്ലാരുടെേയും പ്രശ്നം സമയം ഇല്ല എന്നുള്ള ള്ളതാണ് എല്ലാരുടെയും പ്രശ്നം അപ്പൊ ഇപ്പം പെട്ടെന്നരു സാധനം കിട്ടുമ്പോ അവര് ആ ഒരു അങ്ങോട്ടേക്ക് മാറിപ്പോവും.. എത്രയൊക്കെന്ന് പറഞ്ഞാല അവര് അങ്ങോട്ടേക്കുള്ള ഏ അയ്ടെ അങ്ങോട്ടുള്ളേക്ക് പോകും അതേപോലെ ഏ ഐടെ കുറെ ഡിഫ് ഡിഫറന്റ് എ എന്തുവാ സാനങ്ങളുണ്ട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ അപ്പം അത് യൂസ് ചെയ്യാനൊക്കെ എല്ലാർക്കും ഭയങ്കര ഇതാണ് അതിലേക്ക് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറി പോകും.
ആഹ് നമ്മള് ഫസ്റ്റ് കാര്യം ചെയ്യണ്ടത് നമ്മളതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ അയിനകത്ത് എത്രത്തോളം കറക്റ്റ്. റ്റാണ് അല്ലെങ്കി എന്തെങ്കിലും. ഏഹ് തെറ്റ് പറയുന്നുണ്ടോ എന്ന് വെലയിരുത്തണം ഇത് കുറെ പേര്പ്പോ പ്രോജക്ട് ചെയ്യാനാണെങ്കിലും നേരെ പോയി. ആയിതെ ടൈപ് എയ്യും കോപ്പി പേസ്റ്റ് ചെയും അത് പിന്നീട് അവര് വായിച്ച് നോക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ വായിച്ചു നോക്കാത്ത പക്ഷം അയിനകത്തൊരുപാട് തെ ഉണ്ടായിരിക്കും ഇപ്പൊ ജമിനിയും ചാറ്റ് ജി പി ടി ഉണ്ടാക്കിക്കുന്നത്. തന്നെ ഇപ്പ നമ്മളൊരു യജമാനൻ നമ്മള് പറയുന്നതെല്ലാം കേക്കണം ആ ഒരു രീതിയിലാണ്. അതോണ്ട്ന്നെ നമ്മളെ പൊട്ടത്തരങ്ങള് പറഞ്ഞാലും ജെമിനിയും ചാറ്റ് ജി പി ടി യും ശരിയാണെന്നേ പറയാറുള്ളൂ അത് ശ്രദ്ധിച്ചിട്ടില്ലേ?
അതെ ആഹ് അവര് നമ്മടെ ആഹ്. കീഴില്ങ്ങനെ പണിയെടുക്കുന്നവരായോണ്ട് അവർ കൂടുതലും നമ്മള ഇത് ചെയ്യത്തേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ ആ നോട്സ് തയ്യാറാക്കുമ്പോ ആഹ് വിശ്വസിച്ചല്ല ആഹ് എനിക്ക് എളുപ്പത്തി കിട്ടാൻ വേണ്ടിയിട്ടും കുറെ ലെ താ കൂടുതൽ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ അതേപോലെ തന്നെ. ആഹ്‌ കറക്റ്റ് ആണോ എന്ന എല്ലാം കൂടി നോക്കിയിട്ട് മാത്രേ നോട്ട്സ് ചെയ്യത്തുള്ളൂ.
അതെ
അപ്പൊ ഞാനേ ആ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുവായിര്ന്ന്. എക്സാമിന് വേണ്ടി. ഓക്കെ ഓക്കെ ശരി എന്നാ.